ഹലോ കേക്കുന്നു കേക്കുന്നുണ്ടോ
കേൾക്കാം
എന്താ പരിപാടി
ആ ഞാന് ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ഒക്കെ ആ കഴിഞ്ഞു
ഇന്ന് രാവിലെ എന്തായിരുന്നു സ്പെഷ്യല്
ഇന്ന് രാവിലെ ഇഡ്ലി സാമ്പാറ്
ഏ സാമ്പാറ് കറി ആയിരുന്നു
ഉം ഉം അതെതെ അവിടെയോ
ഇവിടെ ഇന്നലെ കുറച്ച് ബീ പന്നി വെച്ചായിരുന്നു
ആ ആ
അപ്പൊ അതുണ്ട് ഇവിടെ
ഓ ശരി ശരി രാവിലെ ഫുഡ്
രാവിലെ ഫുഡ് ചോറുണ്ട് സോറി ചോറ് വെച്ചു പിന്നെ ദോശയും ചുട്ടും
ഓ ശരി ശരി ഓക്കെ ആ ഉച്ചത്തേക്ക് ഭക്ഷണൊക്കെ ആയി രാവിലെ തന്നെ ഇണ്ടാക്കും
പോയി സ്കൂളിലൊക്കേ
ആ മോനാണ് മോൻ പോയി
ഏ
ഉം ഉം
എല്ലാരും പോയി അപ്പോ ഇവിടെ ഒരാളേ ഉള്ളൂ മൂന്നര വയസായി കൊച്ച്
ഓ
പോയിട്ടില്ല ഞങ്ങള് എൻ്റെ വീട്ടിലായതൊണ്ട് അഗംനവാടി പോവാൻ പറ്റിയില്ല
ആ ഓ അ ശരി ആ അംഗൻവാടി ചേർത്തല്ലേ
പോയി എന്റെ വീട്ടിൽ വന്നൊണ്ട് ഇപ്പോ ഹസ്ബൻന്റെ വീട്ടില് അങ്ങനെ അവിടെ പോകുന്നത് അപ്പം അവി പോയിട്ടില്ല
ആ ശരി ശരി ഉം ഫുഡൊക്കെ കഴിച്ചോപ്പം രാവിലെ
ആ രാവിലത്തെ ഫുഡ് കഴിപ്പ കഴിക്കലൊക്കെ കയിഞ്ഞു
ആ ഹ ഹ ഹ ആണല്ലേ ഉം ഉം ഉം
പണിയെല്ലാം തീർന്നോ
ആ പണി കഴിഞ്ഞു രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞു ചോറും കറിയും എല്ലാം ആക്കി രാവിലെ തന്നെ മോന് ഫുഡ് കൊണ്ടു പോണം അപ്പൊ അത് കാരണം രാവിലെ വെച്ചു സാമ്പാറ് ഉണ്ടാക്കി ആ പിന്നെ എന്തുവായിരുന്നു കൂർക്ക കൂർക്ക ഉപ്പേരി ഉണ്ടാക്കി
ആ ഉപ്പേരി ഉണ്ടായിക്കാ കൂർക്ക
ഉം അതെ അതെ
പാടല്ലേ കൂർക്കാ
ആ നന്നാക്കാ ഇച്ചിരെ പാടാണ്
അതെങ്ങനെ കല്ലിലിട്ടോ ഉരച്ചോ അതോ ചാക്കിലിട്ടോ
ഇല്ലില്ല ഞാന് പിന്നെ നമ്മുടെ ചോറൊ ഊറ്റി വെക്കുന്നാ മറ്റേ ഇതില്ലേ പാത്രം ഇല്ലേ ചോറ് ഊറ്റി വെക്കുന്ന പാത്രം മറ്റേ ഓട്ടയുള്ള പാത്രം ഇല്ലേ
വാക്ക് കല
അല്ലല്ല വാർക്ക കലമല്ല അല്ലാതെ നമ്മൾ ഇങ്ങനെ ചോറൊക്കെ ചോറ് അതൊക്കെ ഊറ്റി വയ്ക്കില്ലേ വെള്ളം പോകാനുള്ള ചെറിയ ഹോൾ ഉള്ള പാത്രം ഇല്ലേ ആ ആ എനിക്ക് എന്ത അയ്ന്റെ പേര്ഞാമറന്നോയ് പ്പ അതിന്റെ സ്റ്റീലിന്റെ സാധനമുണ്ട് ഇവിടെ അപ്പൊ അതിന്റെകത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റക് ഇട്ടിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ചു കഴുകും കുറെ തൊലി അങ്ങ് പോകും അപ്പോൾ അതിന്റെ സൈഡിലെ ഈ അതിന്റെ ഹോളിന്റെ സൈഡിൽ ഇച്ചിരി മൂർച്ചയുള്ള ഇതുണ്ടാവും
ആ ആഹ
അപ്പൊ അത് ഇങ്ങനെ ഒരച്ചു കഴിയുമ്പോ കൊറേക്കെ അങ്ങ് പോകും അത് കഴിയുമ്പോ പിന്നെ കത്തി കൊണ്ട് അതിന്റെ ഇത് കളയും
അല്ല അതിനേക്കാളും നല്ലത് തുണിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ മുകളിലേക്ക് തിരുമ്മിയാൽ വേഗം പോയി കിട്ടില്ലേ?
ആ പോയി കിട്ടും ഞാനപ്പൊ ഇങ്ങനെയാ ചെയ്യുന്നത് അപ്പൊ അത് കൊറെയൊക്കെ അങ്ങ് പോകും. അതാ നല്ലത് അതാ നല്ലത് പക്ഷെ എനിക്ക് ആ- ഇത് എളുപ്പായിട്ടാ തോന്ന്ണത് കാരണം ആ സാധനം നമ്മൾ മൂന്നാല് വട്ടം ഇങ്ങനെ ഒരച്ചുരച്ച് കഴ കഴുകി കഴിയുമ്പോൾ അതിന്റെ സ്റ്റീലിന്റെ അതുള്ള അതിന്റെ ഇച്ചിരി ഇങ്ങനെ സൈഡിലത്തെ അതുകൊണ്ട് അതിന്റെ ഇങ്ങനെ തൊലി പോകും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എങ്ങനാ? നല്ല ശരിക്ക് പ്രസ് ചെയ്തു ഇതിങ്ങനെ തിരുമി തിരുമി കഴുകിയെടുത്തു. അപ്പോ അതങ്ങ് കൊറെ പോകും
അല്ല ഞാനൊക്കെ ചെയ്യാന് തുണിൽ എന്തെങ്കിലും ഇട്ടിട്ട് തുണി ഇതാക്കും അതിന്റെ മേല്ലത്ട്ടിട്ട് കല്ലിൽ ഇങ്ങനെ ഉരയ്ക്കും
ഒരച്ചു ആഹ് ഒരച്ചു
അപ്പൊ വേഗംപോം അപ്പൊ പിന്നെ നേരെ വെള്ളത്തിലിട്ടൊരു കഴുകം കൂടി കഴുകി കഴിഞ്ഞാൽ അതിന്റെ മണ്ണും ഇതൊക്കെ പോയി കിട്ടും ഇട്ടിട്ട് വെള്ളത്തിൽ വീണ്ടും ഇട്ടിട്ട് ഇതാക്കിടുക്കും നന്നാക്കി എടുക്കാം അപ്പൊ വേഗം പോയി കിട്ടുമല്ലോ
ഞാനും അങ്ങനെയാ ചെയ്യുന്നത് ഞാനും വെള്ളത്തിൽ ഇട്ടിട്ട് വേഗം വേഗം അത് റെഡിയാക്കും അപ്പ അതങ്ങ് പോയിക്കട്ടും
ആ പക്ഷേ ചെലവരത് ചാക്കിലിട്ട് അടിച്ച് ഇതാക്കുന്നത് കാണാം ചാക്കിൽ ഇട്ട് തിരുമ്മുന്നത് കാണാം
ആ അങ്ങനെം ചെയ്യാം ഇപ്പ കൂടുതലൊക്കെണ്ടെ നമുക്ക് ചാക്കിന്റത്തിട്ടിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് അത് കഴിഞ്ഞാൽ അത് വേഗം അങ്ങ് പോകും
അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നു ഏ ഒക്കെ ഇങ്ങനെ കുക്കറിൽ വേവിച്ചോ?
ആ കുക്കറിൽ ഒ ഒരു വിസിൽ അടിപ്പിച്ചു. പെട്ടെന്ന് വേവും ഇത് അല്ല കുക്കറിൽ ആകുമ്പോൾ അത് പെട്ടെന്ന് വേവും അത്രെ ഇതൊന്നുമില്ലല്ലോ ഇതിന്
അതില്ല
പെട്ടെന്ന് വെന്താത് പേ അതിനുവേണ്ടി കുക്കറിൽ ഇട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അടുപ്പിൽ വച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് വേവിച്ച് എടുക്കും ഇത് ഇപ്പോൾ രാവിലത്തെ ഇത് ആയതുകൊണ്ട് ഞാൻ വേഗം കുക്കറിൽ വച്ചു
അപ്പോ അത് കടുക് വറുത്തു പിന്ന അത് കഴിഞ്ഞിട്ട് ഇല്ലേ
ആ കടുക് വറുത്തില്ല ഉള്ളി ഉള്ളിയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് മൂപ്പിച്ചിട്ട് മുളകുപൊടിക്കട്ട് ഇതാക്കിയിട്ട് വേപ്പിലയൊക്കെ ഇട്ട് ഇതാക്കിയിട്ട്
കടുക് ഇടൂലേ നമ്മൾ സാധാരണ കടക് വറുത്ത് അതിലേക്കല്ലേ ഇടുക നമ്മൾ
എക്കാലൊന്നും ഞാൻ വറക്കില്ല വർക്കത്തില്ല കടുക് വറുക്കും കടുക് വറുക്കും നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് താളിച്ചൊഴിക്കാൻ കടുക് വറുക്കും ഇതിന് കടു ഞാൻ വറുക്കതില്ലാ ഇത് വെറുതെ ആ ഞൻ അങ്ങനെ ചെയ്യത്തില്ല കടുകിൻ്റെ ഉപ്പേരി വെക്കുന്ന കടുക് വർക്കത്തില്ലെ ആഹ് ഇണ്ടാവും
ഞാൻ ഇതാക്ക് മ്പോൾ കട്ക് ഇട്ടിട്ട് അയിലേക്ക് ഇടാ ചെയ്യാറ്
ഇല്ലില്ല ഞൻ എണ്ണ ഒഴിച്ചിട്ട് അതിന്റത്തോട്ട് ഉള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് വേപ്പില ഇട്ടിട്ട് മുളക് പൊടി ഇട്ടെന്ന് മൂത്ത് കഴിയുമ്പോ ഇത് വേവിച്ചത് അങ്ങോട്ടിട്ട് നല്ലോണ്ണം ഇങ്ങനെ ഇളക്കി ഇതാക്കി എടുക്കും ടെസ്റ്റാ കുഴപ്പില്ല
ആണല്ലേ പിന്നെ സാമ്പാർ എങ്ങനെയാ വെച്ച തേങ്ങ അരച്ചോ അതോ തേങ്ങ വറുത്തിട്ടോ
അല്ലല്ല സാമ്പാർ സാധാരണ പൊടികൾ മാത്രം ചേർക്കും തേങ്ങെന്നും ചേർ
ഏഹ്
പൊടികളൊക്കെ മാത്രം മൂപ്പിച്ചിട്ട് ഞാൻ സാമ്പാർ ആഹ് ഞാൻ സാമ്പാറ് എല്ലാം കഷ്ണവും പരിപ്പും എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് വേവിച്ചിട്ട് അ അ അതിന്റകത് കുറച്ച് സാമ്പാർ പൊടിയും മഞ്ഞപ്പൊടിയും കായപ്പൊടിയിട്ട് വേവിക്കും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ ഉം കടു പൊട്ടിച്ചിട്ട് അതിലകത് ഇച്ചരി സാമ്പാർ പൊടി മ മല്ലിപ്പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിന്റെകതൊട്ട് തിളപ്പിച്ചെടുക്കും അങ്ങനെയാ ചെയ്യുന്നെ
ഏ തേങ്ങെന്നും അരക്കില്ല
ഏഹ് ല്ലില്ലില്ല
ഉം
ഇവിടെ എങ്ങനെയ തേങ്ങെന്നും നമ്മള്
ഉം ഉം അല്ല അതെന്താ സവൺണ്ട് കേക്കുന്നെ ആംബുലൻസോ
ആംബുലൻസ്
എന്തോ സൗണ്ട്ക്കെട്ട്പ്പാ ഞാൻ വിചാരിച് വേറെ എന്തെങ്കിലും ആ ണോ എന്ന്
റോഡ് സൈടാണ് എപ്പഴും ഇങ്ങനെ ആംബുലൻസ്തതൊക്കെ ഹൈവേ സൈടാ അത് കാരണം ഉം വേറെ ഫുഡൊന്നോ ആഹ് അടുത്ത് കടകള്
അല്ല വേറെ ഫുഡ ഒന്നും വേറെ ഫുഡൊക്കെ ഉണ്ടാക്കോ സ്പെഷ്യൽ ഫുഡ് ഒക്കെ വല്ലോം ഉണ്ടാക്കുവോ
അങ്ങെ സ്പെഷ്യല ഈ യൂട്യൂബിൽ കാണുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയാ ആ സ്പോട്ടിൽ ഇണ്ടാക്കണം എനിക്ക് അങ്ങനത്തെ പ്രശ്നംണ്ട് ഇപ്പ നമ്മളാണെ ഫോണി നോക്കുമ്പോ യൂട്യൂബിൽ നോക്കണി എന്തെങ്കിലും ഇപ്പ നമ്മള് കണ്ടിട്ടുണ്ടേ സാധനം ഇണ്ടെങ്കിൽ പിന്നെ ആ ഫുഡ്ണ്ടാക്കൻ എനിക്ക് സമാധാനം കിട്ടില്ല
ഓ ഇങ്ങനെ ഉണ്ടാക്കുവോപ്പം
അങ്ങനെ ഇപ്പൊ എന്താ പറയാ പക്കവടയോ അങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കും പിന്നെ മീങ്കറിയൊക്കെ വെക്കും ഞാന്
ആഹ് ആഹ് ആഹ്
പക്കവട പയംപൊഴി പയംപൊഴി പിന്നെ നമ്മ ഹോട്ടല് മാതിരി ഇണ്ടാക്കുന്നല്ലെങ്കിൽ ബ്രെഡ് എന്താ മുട്ട റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഇണ്ടാകുവല്ലോ വെറൈറ്റിയായിട്ട് മുട്ട റോസ്റ്റ് ക്കെ ഇണ്ടാക്കുവല്ലോ യൂട്യൂബിൽ നോക്കിട്ട്
ആഹ ബിരിയാണിയൊക്കെ വെക്കുവോ
ബിരിയാണിന്നും ഞാൻ വച്ചക്കില്ല.
എവിടെട ഇടക്ക് വയ്ക്കാറുണ്ട്.
ഏ യൂട്യൂബിൽ നോക്കിയത് സ്വന്തം ഇതാണോ.
ആദ്യൊക്കെ യൂട്യൂബിൽ നോക്കിയായിരുന്നു ഇപ്പൊ സ്വന്തം.
എങ്ങനെ.
ആദ്യക്കെ ഫസ്റ്റില്വെച്ചപ്പോ യൂട്യൂബ് നോക്കിയാണ് വെച്ചത്. അപ്പം അങ്ങനെ യൂട്യൂബ് ഒന്നും നോക്കാറില്ല. ഏെ ഉം അങ്ങനെ
എന്താക്കി ഇണ്ടാ ശീലായ കൊണ്ട് ഇപ്പോ സ്വന്തം അങ്ങോട്ട് ഇണ്ടാക്കിക്കോളല്ലോ അല്ലേ. ഇപ്പൊ ഇന്നലെ സന്ധ്യയുടെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല?
ഇന്നലെ ഇന്നലെ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു ഇന്നലെ ഞക്ക് പച്ചക്കറിയൊക്കെ ആയിരുന്നു.
ഏ
അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല. എപ്പോഴും കൂടെ തന്നെ ഉണ്ടാക്കും. പിന്നെ. ചെിലപ്പോഴൊക്കെ ഉണ്ണിയപ്പോൊക്കെ ഉണ്ടാക്കും. പരിപ്പൂട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ സമയ മാത്രം. ഒള്ളെ ഉണ്ടാകതില്ല.
ഉ അപ്പ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞുവെറുതെ ഇരിക്കയാണ്.
അതെ അതെ അതെ
പിന്നെ മോൻ വൈകുന്നേരം വരുള്ളു.
ആ മോന് വൈകിട്ടേ വരെള്ളു വെയ്കിട്ടേ വരുള്ളൂ.
എന്താ ചോച്ചേ ഉച്ചിക്ക്.
അല്ല ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ആയോപ്പ.
ആ ഉച്ചക്ക് ഫുഡ് ഞാൻ രാവിലെ ന്നെ ഉണ്ടാുക്കും. രാവിലെ വെക്കുമ്പോ ഒറ്റ വെപ്പായിട്ട് ഉച്ചത്തേക്ക് വെക്കും.
ആഹ. ഞാനും അങ്ങനെ തന്നെ ഞാനും രാവിലെ, അതെ അതെ ഞാനും രാവിലെതെന്നെ. ആഹ ആ അതെതെ ഇവിടെ ഇവർക്ക് പോകണ്ടെങ്കി ഞാൻ കുറച്ച് താമസിച്ചേ വെക്കുള്ളൂ.
ആണ്ടോ പിന്നീല്ലേ, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം.
ആഹ, ഓക്കെ ഓക്കെ ശരി എന്നാ ഓക്കെ.